എന്തോണ്ട് വിശേഷം? കേൾക്കുന്നു കേൾക്കുന്നു
ആഹ് എന്താണ് വിശേഷം?
ഉം ചോറൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നു
ഓഹ് ചോറ് കഴിച്ച് കറി ഇത്ണ്ടായിനി വെള്ളേരി തേങ്ങാരച്ച് വെച്ചത് ഉപ്പേരി
ആഹ് ഞങ്ങക്ക് മീൻ കറി ആയിരുന്നു നത്തോലി മീൻ കിട്ടി നത്തോലീന്ന് പറഞ്ഞ അറിയോ
നത്തോലി അറിയാം പക്ഷെ ഇവിടൊക്കെ ബത്തലാ
എന്തൊക്കെ എന്താ പറയുന്നതിന്
ബത്തല്
ഓഹ് ബത്തല് എന്നാ പറയുന്നല്ലേ ഉം നെത്തോലിന്ന് പറയും ചിലര് കൊ കൊഴുവാന്ന് പറയും
ആഹ് കൊഴുവ ആഹ് ഇവിടെ ബത്തല
ആഹ് ഇപ്പൊ അതിന്റെ സീസണാ ഇവിടെ ഇഷ്ടംപോലെ കിട്ടും
ആഹ് ആഹ് ആഹ് അത് മുറിക്ക്യാനല്ലേ പണി
ആഹ് തലയും വാലും അങ്ങ് പിച്ചി കളയും എന്നാലും പണിഎളുപ്പമാ കൊറച്ച് നേരം ഇരുന്ന് മെനകെടണം
ആഹ് പക്ഷെ നല്ല രസാട്ടോ പൊരിച്ചാ നല്ല രസം പൊ
പിന്നെ ഉം പീര പറ്റിക്കും
ആ തെങ്ങൊക്കെ
ആഹ് തേങ്ങയും ചെറിയ ഉള്ളിയും ഇഞ്ചി പച്ചമുളകും ഒക്കെ ഇട്ടിട്ട്
ആഹ് പറ്റി
വെള്ളം ഏഹ് പിന്നെ പുളിയും ഇട്ടിട്ട് അല്ലെങ്കിൽ ഒണക്ക മാങ്ങ ഉണ്ടേ അത് ഇടും എന്നിട്ട് വെള്ളം പറ്റിച്ചെടുക്കും
തേങ്ങെല്ലാം ഇന്നിട്ടരക്കലാ മറ്റേ ഉള്ളിയും ഇഞ്ചീം
ആ ഉള്ളിയും ഇഞ്ചിയും തേങ്ങയൊന്നും ഒത് അങ്ങ് അരച്ചു അരക്കത്തില്ല ജസ്റ്റ് സ്റ്റൊന്ന് ചതച്ചെടുക്കും ആഹ് ഒതുക്കി എടുക്കും ആ എന്നിട്ട് എറക്കാൻ നേരത്തിച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിയ്ക്കും മൊളക് പൊടിയൊക്കെ ഇടും മല്ലിപ്പൊടിയൊന്നും ഇടത്തില്ല
അന്നിട്ട് മീനും ആഹ്
ഇതെല്ലാം കൂടെ എല്ലാം കൂടങ്ങ് കൊഴച്ചി ട്ട് എല്ലാം കൂടെ നമ്മള് കൈ കൊണ്ടങ്ങ് മിക്സെയ്തിട്ട് ശകലം വെള്ളം ഒഴിച്ച് ബാക്കിയങ്ങ് ആവിയിലാ വേവുന്നെ എന്നിട്ട് വെന്ത് വരുമ്പോ പിന്നെ എടയ്ക്കൊന്ന് എളക്കി കൊടുക്കുവ അല്ലെ ച ട്ടി കരിയത്തില്ലേ
ആഹ് ആഹ് ആഹ്
ഉം പക്ഷെ അങ്ങനൊന്ന് വെച്ച് നോക്കണം നല്ല ടേസ്റ്റാ
ആഹ് പിന്നെ ആഹ് മീനും വല്യ വേവൊന്നും ഇണ്ടാവൂലല്ലോ വെ
വേവും വേവ് കൊറവ പെട്ടെന്നങ്ങു ആവി കേറുമ്പഴേ അങ്ങ് വെന്തോളും കൊടംമ്പുളി ഇടും അല്ലെങ്കി പുളി പിഴിഞ്ഞൊഴിക്കും
ആണോ ആഹ് ആഹ്
നമ്മക്ക് ഈ ഒണക്ക മാങ്ങയുടെക്കെ സീസണ് നമ്മള് മാങ്ങ ഒണക്കി വെക്കും ഒണക്ക മാങ്ങ ഇട്ട് വെച്ചാലും നല്ലതാ
പച്ച മാങ്ങ ഒൺക്കിയെക്കെ
ക്കി വെക്കും ഉപ്പിട്ട് ഒണക്കി വെക്കും അതൊരു വർഷം വരെ ഇരിയ്ക്കും അതച്ചാറിടും
ആഹ്
ഉം
ആഹ് ഇന്റെ അമ്മായിമ്മൊക്കെ കാണാ മറ്റേ ഉപ്പിട്ടാട്ട് ഫ്രീസറില് വെക്കണു ഉപ്പിട്ട് അതേപോലെ ഫ്രീസറില് വക്കുന്നാണ ന്ന കൊറേ കാലം നിക്കുന്ന് പറയും
പക്ഷെ നമ്മള് ഉപ്പിട്ടതും ഒണക്കി വെക്കും പിന്നെ ഫ്രീസറിലും ഫ്രിഡ്ജിലൊന്നും വെക്കത്തില്ല ഒരു കുപ്പിയിലിട്ട് അടച്ചു വെക്കും കുപ്പിയോ ബക്കറ്റോ എന്താന്ന് വെച്ചാ അടച്ച് വെക്കും
ഉം
ഒരു വർഷം ഇല്ല നല്ലോണം ഒണങ്ങണം ഒണങ്ങിയില്ലേ പിന്നെ പൂത്തു പോവും നല്ല വെയിലത്ത് മൂന്നാല് ദിവസം കിടന്നൊണങ്ങി ഉപ്പിട്ടല്ല്യൊ ഒണക്കുന്നത്
ഉം അല്ലപ്പത് കറിയിലിട്ടാൽ പുളി ഇണ്ടാവോ
ആഹ് പുളിയുണ്ടാവും പിന്നെ വേറെ പുളി വേണ്ട
ഉം ഉം
ഉം പക്ഷെ ഇഷ്ടംപോലെ മാങ്ങയുണ്ടായിരുന്നു നമ്മൾ അന്നേരം കൊറേ ഒണക്കി വെച്ചു
ഇങ്ങളെ വീട്ടില് മാവ്ണ്ടേക്കും ആഹ്
ഇപ്പം പച്ചയ്ക്കാ പച്ചയാവുമ്പഴേ അധികം ഒരു വെളഞ്ഞു വരുന്ന ഒരു പരുവുണ്ട് അ അപ്പഴാ നല്ല നല്ല ടേസ്റ്റത് വെറും പിഞ്ചാണെങ്കി അത്രയൊരു രുചി വരത്തില്ല പൊറത്ത്ന്ന് മൂത്ത് വരും ആഹ് പഴിപ്പിച്ച് ഈ വർഷം മാങ്ങയി ഇഷ്ട്ടം പോലെ ഉണ്ടായിരുന്നു പഴുത്തതും
ഉം ആഹ് ഈ കൊല്ലം മാവ് മല്ല മാങ്ങ നല്ലോണം ഇണ്ടായിണ് ഇള്ളോട്ത്തൊക്കെ നല്ലോണണ്ടാ
കാലാവസ്ഥ മാങ്ങയ്ക്ക് പറ്റിയതായിരുന്നെന്ന് ആഹ് ഒരുപാട് നമ്മടെ മാവിലൊന്നും അത്രയും മാങ്ങ പിടിയ്ക്കുന്നില്ലായിരുന്നു ഈ വർഷ ഇത്ര പിടിച്ചത് ഒടിച്ച് എല്ലാർക്കും കൊടുത്ത് എന്നിട്ടും ഏഹ് മട്ത്ത് കഴിച്ച് മട്ത്തെന്ന് പറയാലോ അത്ര മാങ്ങയായിരുന്നു ആഹ് എല്ലാർക്കും കൊടുത്തിട്ട് അവർക്കും ആഹ് സാധനായാലും പിന്നെ എല്ലാർക്കും ക്കും കൊടുത്ത് അവർക്കും എല്ലാരും പറഞ്ഞു ഇഷ്ടം പോലെ കഴിച്ചെന്ന്
ഉം
ഇത്രങ്ങി പിടിച്ചാലും പക്ഷെ അധികത് പുഴുവൊന്നും കേറത്തില്ല ആഹ് മാവ് ആഹ് മാങ്ങ
എന്ത് മാങ്ങ വല്യ മാങ്ങനല്ലേ
നല്ലതാ അയിന്റെ പേരെന്തോണ്ട നല്ല ഉരുണ്ടിരിയ്ക്കുന്ന വല്യ മാങ്ങ നല്ല മാംസം ഉള്ള മാങ്ങയാ പേര് ഞെന്തോ പറ ന്നല്ല ട്ട് ടേസ്റ്റാ ന്നാലും പഴുത്താലൊര് ചെറിയ പുളുപ്പുണ്ട് എന്നാല് രുചിയാണ്.
ആഹ് ആഹ് ഉം
അങ്ങനെ ഭയങ്കര പൊക്കത്ത് ഭയങ്കര വല്യ മാവ പഴെ മാവ അത് കാരണെ കേറിപ്പിച്ചാനൊന്നും പറ്റത്തില്ല പഴുത്തു പഴുത്തടന്നു വീഴും. ആഹ് പെറ്ക്കി എട്ക്കും ഉം പക്ഷേ ന്നട ന്ന് വീണാലും അത്ര നിന്നാലും അത് കേടാവത്തില്ല.
പർചെ
അങ്ങ് ച്ചാ ആഹ് മാംസം കൊണ്ടങ്. ചതയും ന്നല്ല പഴുത്ത പച്ചയാവുമ്പോഴേങ് വീണ് തോടങ്ങും അതിന്റെ വെയ്റ്റ് കൊണ്ടേ.
ആഹ് അങ്ങനെയാ പച്ചമാങ്ങ ട്ട്ണെ അല്ലെങ്കില് കേറി പർക്കലാണോ?
നങ്ങൾതെ പിന്നെ തോട്ടയൊക്കെ വെച്ച് താഴെ വെക്കുന്നത് വല്ല്യ തോട്ടയൊക്കെ വെച്ച്. പച്ച മാങ്ങ കുഴിച്ചിടും.
ആഹ് ആഹ് ആഹ് ആഹ്. ഉം വേറെന്തോ കൃഷികള് എന്തോണ്ടോ?
ആഹ് കൃഷികളൊക്കെ ഉണ്ട്. വാഴ, ചേന, തെങ്ങ്. അത്യാവ്ശ്യള്ള എല്ലാം ഉണ്ട് കൃഷികള്.
ഏഹ് ഏഹ് അതൊക്ക ഇങ്ങളന്നെ ഇണ്ടാക്ക്ണ.
എന്തോ
ഇങ്ങളന്നെ ഇണ്ടാക്ക്ണാണോ അല്ലെങ്കില് വീട്ട്ല് വേറെ ആരെങ്കിലും
വീട്ടില് എല്ലാരും ചെയ്യും ആ ഇതൊക്കെ കൃഷി ചെയ്യും ഉം ട്ടേയ്
ഇണ്ടോ
ഇല്ല വർക്ക് ചെയ്യുന്നില്ല റബ്ബറോക്കെണ്ട് റബ്ബറക് വെട്ടാനോക്കെണ്ട് അപ്പൊ അമ്മക്ക് നല്ല ജോലിയാ കിട്ട്
ആഹ് റബ്ബർ ഉണ്ടാവുമ്പോ പിന്നെ ജോലില് ഷീറ്റ് ആക്കലാ.
ആഹ് ഷീറ്റാക്കണം റബ്ബർ ആൾ വന്ന് വെട്ടിറ്റ് പോവും പിന്നെ കറ എട്ക്കുന്നെ ന്നമ്മളാ. അ കറ എടുത്ത് ഇത് ഷീറ്റാക്കുന്ന ഉം മെഷി മെഷീനുണ്ട് വീട്ടിൽ തന്നെ മെഷീനുണ്ട്.
ആഹ് അങ്ങനെ ആഹ്. ന്ന്ട്ട് ഇങ്ങളെല്ലാരുടി കൂടി ഷിറ്റാക്കലെക്കും.
ആഹ് ഷീറ്റാക്ക അമ്മക്ക് അറിയല്ലോത ആദ്യക്കെള്ളായിരുന്നു രണ്ട് പേര് വേണ്ടത് ഇപ്പൊ ന്നമുക്ക് തന്നെ ഷിറ്റാക് ക്കിഎട്ക്കാ അ മെഷീനകത്തോട്ട് കെറ്റി കറക്കി എടുത്താ മതിയല്ലേ.
ആയ് ഒന്ന് എയ്മായാലോന്ന് എഹ് സു ന്നല്ലെ
ആഹ് അതാ ആദ്യം രണ്ട് പേരൊക്കെ വേണായ്ര്ന്നു ഷിറ്റടി ഇപ്പ ഞാൻ ഒറ്റയ്ക്ക് ആയാലും അടിക്കും.
ആഹ് ആഹ്.
പിന്നെ വെരുന്നവര് അവര് അടിച്ചിട്ടങ് പോവും.
ആഹ്.
ഉം. വല്ല്യ പാടോന്ന്ല്ല അത്ങ്ങനെ ഒന്ന് കറക്ക അയ്നൊര് രീതി ഉണ്ടല്ലോ അതൊന്ന്. അമ്മള് രണ്ടോസം ന്നോക്കി ഇര്ക്കുമ്പോ അങ് പഠിക്കുംത്രേ ഒള്ള്.
ആഹ് അതൊണ്ട് ബോറട്ക്കൂലല്ലോ.
ഓ ഇൻഷുട്ട് പണിയുണ്ട് വീട്ടല് ഇഷ്ടം പോലെ പണിയുണ്ട്. റബറ് വെട്ട്യാ തന്നെ രണ്ടുസം വെട്ടിറ്റ് ഒരു ദിവസം ഗ്യയാപ്പ് കൊട്ക്കും അങ്ങനെണ്. ഒര് വർഷോകൊണ്ട് വെട്ടാൻ ഇര്ന്നതാ വേറെ വെലയില്ലാത്തോണ്ടേ. ആഹ് ഇപ്പൊ പിന്നെ ആഹ് വെല വെച്ച്. ആഹ് ന്ന്ട്ട് പിന്നെ ഇപ്പ മഴയാവുമ്പോ പിന്നെ അയ്ന് കവറക്കെ ഇടും നിങ്ങടെ ഏരിയയിലന്നും റബ്ബറ് ഇല്ലല്ലെ.
ആഹ് ഇവിടെ ഇണ്ടായിന് എന്റെ എളാപ്പക്ക് ഇണ്ടായിന് ഇപ്പന്റെ അനിയന് ഇപ്പൊക്കെ ഒഴിവാക്കി റബറോ
ആ ഇപ്പൊ എല്ലാരും ഉള്ളതൊക്കെ അങ്ങ് ഒഴിവാക്കുവാ എന്നു വച്ചാ വെലയൊന്നും ഇല്ലല്ലോ പണ്ട് നമ്മള് ക്കെ നമ്മുടെ ആ പറമ്പിലൊക്കെ നിറയേ ഈ പറങ്കിമാവായിരുന്നു അറിയാമോ പറങ്കിമാവെന്ന് പറഞ്ഞാ ആഹ് ആഹ് ആഹ് അതെ ന്ന അതും അതും തെങ്ങും ഒക്കെ ആയിരുന്നു അതൊക്കെ വെട്ടി കളഞ്ഞ് നിരപ്പാക്കിയാണ് റബ്ബറാക്കിയത് ആഹ് തേങ്ങായികൊക്കെ ഇപ്പം ഭയങ്കര വിലയില്ലേ
ആഹ് അന്ന് റബ്ബറിന് വെലാന്ന് കണ്ടപ്പം പ്പം എല്ലാരും ഇപ്പം അപ്പുറം ടൈമുണ്ടായിരുന്നില്ലല്ലോ ഇപ്പൊ
ഒരു പുരയിടത്ത് റബ്ബർ വെച്ചിട്ടേ അടുത്ത പുരയിടത്തിൽ വെ ച്ചില്ലെങ്കിലേ ആ പുരയിടത്ത് പിന്നൊന്നും പിടിക്കത്തില്ല ആ റബ്ബറിന് ഭയങ്കര ചൂടലാണ്
ആഹ്
അതിന്റെ തണലും പിന്നെ അതിന്റെ വേര് ഓടുന്ന ഭാഗത്തൊങ്ങും ഒന്നും പിടിക്ക ത്തില്ല. അതോണ്ടന്നെ എല്ലാരും ഒരാൾ വെച്ച് കഴിഞ്ഞാ പിന്നെ അടുത്തടുത്ത പ പറമ്പിൽ എല്ലാരും അങ്ങ് വെക്കും
അയിന് നല്ല വേരും ഇതൊക്കെയാണല്ലോ
ചൂടലാണ് അത് ഇ ഈ ഉണ ചെല സമയം അതിന്റെ ഒരു കാ പൊട്ടി വീണാ തന്നേ അത് പറക്കി നമ്മൾ തീയരിക്കും പണ്ടൊക്കെ നല്ല ചിരട്ട ക ത്തുന്ന പോലെ കത്തും പിന്നെ ഇപ്പാരും അങ്ങനെ അടുപ്പിലൊന്നും കത്തിക്കുന്നില്ലല്ലോ പണ്ടൊക്കെ എന്റെ ചെറുപ്പത്തിലൊക്കെ കുഞ്ഞുനാളിലൊക്കെ നമ്മളിത് പറക്കി വെക്കുവായിരുന്നു അതിന്റെ കുരു കൊടുത്താലും പൈസ കിട്ടുവായിരുന്നു. അത് എടുക്കാൻ ആൾക്കാര് വരുവായിരുന്നു റബ്ബറും കുരുവേ
ആഹ് ആഹ് ആഹ്
ഇപ്പം പിന്നെ അങ്ങ് അത് അത്രയൊന്നും ആരുക്കും ടൈം ഒന്നും ഇല്ലല്ലോ
ഉം അയ്ലെ ഈ കിണറൊക്കെ അടുത്തുണ്ടേല് അയില് വെള്ളോക്കെ കുറയൂന്ന് പറഞ്ഞെ റബ്ബറ് വെച്ചാല്
ആഹ ആഹ ആഹ നമുക്ക് കുറവൊന്നുമില്ല ചിലപ്പോ ഉള്ളയായിരിക്കും അത്രയും
നിങ്ങളെ വീടിന്റെ അടുത്ത്ന്നെ യിരിക്കു റബ്ബറൊക്കെ
ആഹ നമ്മടെ വീട് പുരയിടത്തിലും ഉണ്ട് റബ്ബർ ആ വീട്ട് പുരയിടത്തിലാ റബ്ബർ
മറ്റേ ഒരു പ്രാണി ശല്യം ഉണ്ടാവൂലേ റബ്ബറിന്
ആഹ ഒണ പിന്നെ ഒണക്കസമയാവുമ്പോ ഭയങ്കര പ്രാണി ശല്യാ ഇല്ല കറുത്ത ചെ ചെല്ലിയില്ലേ
ആഹ
അയ്യോ അത് ഭയങ്കര ശല്യാണ്ആഹ ലൈറ്റൊന്നും ഇടാൻ പറ്റത്തില്ല വെളിയില്
ആ ഹ രാത്രിയാവുമ്പോ നല്ലോണം ഉണ്ടാവൂല്ലോ
ആ അതാ ഈ കരിയിലയൊക്കെ വീണ് പൊടിഞ്ഞിട്ടേ
ആഹ
ഉണ്ടാവുന്താ
എന്നിട്ട് നിങ്ങള് എന്തു യ്യലാ
ആഹ അത് പിന്നെ സന്ധ്യയാവുമ്പോഴേ ലൈറ്റൊക്കെ അണച്ച് കതൊവൊക്കെ അടച്ച് പിന്നെ ഇടക്ക് ഇച്ചിരി മരുന്നുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് സ്പ്രേ ചെയ്യുമ്പോൾ അങ്ങ് പോവായിരുന്നു
ആപ്പൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ആയിട്ടുണ്ടാവൂലേ
ആഹ ഒന്ന് അഡ്ജസ്റ്റായി. ഇപ്പം ഈ വർഷം വലുതായിട്ടില്ലായിരുന്നു ഈ വർഷം ഇടക്ക് മഴയൊക്കെ പെയ്തു ഒരു മഴ പെയ്താ ഇതെല്ലാം അങ്ങ് പോകും
ആ ഹആ ഹആഹ
മഴയില്ലാതെ ചൂടത്താണ് ഇത്രയും വരുന്നത്
ചൂടത്താണോ അത് നല്ലോണം ഉണ്ടാവ
ആഹ് ചൂടത്താ നല്ലോലെ ഉണ്ടാവുന്ന പിന്നെ ഒറ്റ ഒരു മഴ പെയ്താ പിന്നെ അതെല്ലാം നശിച്ചു പോകും ചൂട് കൂടിയിട്ടാണ് വരുന്നത്
ആ സമയത്തുള്ളരു ബുദ്ധിമു
ആഹ് അന്നൊരു മുൻമ്പ് ബുദ്ധിമുട്ടള്ളൂ ഒരു ഒരു ഒരു മാസം അത്രയൊക്കെ ഒരു മാസം ഒന്നും കാണത്തില്ല അത്രയുള്ളൂ പിന്നെ അങ്ങ് മാറും ഒരു മഴയൊക്കെ പെയ്ത് തണ്ത്തു കഴിഞ്ഞാ
ഓക്കേ എന്നാ ശരി എന്നാ
പിന്നെ വലിയ ത ചൂടൊന്നും ഇല്ല നമുക്കൊന്നും ഈ ചൂട് സമയത്തയെല്‌വേ ആഹ് അതെ ആഹ് ആഹ് കാറ്റും അങ്ങനെയൊക്കെയാണ് നമ്മുക്ക് ഇടക്കൊക്കെ റബ്ബർ ന്തോട്ടത്തിലിട്ടൊക്കെ പോയിരുന്നാലും ഉച്ച സമയത്ത് പോയിരുന്നാലും വല്യ കൊഴപ്പൊന്നുല്ല ഉം അങ്ങനൊക്കെണ്ട്
വെയില് ഉണ്ടാവലില്ലല്ലോ
ആഹ് അധികം വെയിലില്ല അതുകൊണ്ട് നമുക്ക് നമ്മള പുരാട്ത്തിലെ നമ്മ താമസിക്കുന്ന പുരടത്തി റബ്ബർ ആയത് കൊണ്ട് വേറെന്നും അവിടെ ഇങ്ങനെ പിടിക്കത്തില്ല ആ പുരിടത്തിൽ പിന്നെ നമ്മൾ ഈ കൃഷിയൊക്കെ വേറെ പുരിയിടത്തിലേ ചെയ്യണ്ട് ആഹ് റബ്ബറിൻ്റെ ചോവ ട്ടില് ഇത് ഒന്നും പിടിക്കത്തില്ല ശരിടാ എന്ന വിളിക്കാം ശരി ഒക്കെ
ആഹ് എന്നാ ശരി